കേൾക്കുന്നില്ലേ
ആഹ് ഇപ്പൊ കേക്കാം ഇപ്പൊ കേക്കാം ആ ആ
ആഹ ആ എന്തൊക്കെ കഴിച്ചു ഇന്ന് എന്താ.. രായിട്ട് ഫുഡ് ഉണ്ടാക്കിയത്
ഇന്ന് ഫുഡ് രാവിലെ ഇഡ്ലി സാമ്പാറ് ഉച്ചക്ക് ചോറ് ബീട്രൂട്ടിന്റെ തോരൻ പൊരിച്ചമീന് അച്ചാറും അത്രേ ഉള്ളു അതന്നെ സെയിം രാത്രി
ഓ ഇവിടെ ഞാൻ ആ അപ്പം കഴിച്ചു കെ കിഴങ്ങുകറി കഴിച്ചു പിന്നെ വൈകിട്ട് കുറച്ച് ഏത്തക്ക എന്തോ കഴിച്ച ച്ചിരുന്നു പിന്നെ ചായ കുടിച്ചു പിന്നെ രാവിലെക്കെഎന്തോക്കയോ കഴിച്ചു എല്ലാംമറന്നുപോയി
ഔടെ മഴയുണ്ടോ
ആ ഇവിടെ ചെറുതായിട്ടൊക്കെ മഴ പെയ്യുന്നുണ്ട് ക്ഷെ ഇന്ന് വൈകിട്ടൊക്കെ ഉച്ചക്കൊക്കെ ഭയങ്കര മഴയായിരുന്നു
ആഹ വിടെയും മഴയുണ്ടായിരുന്നു ചെറുതായിട്ട്
ആ പിന്നെ പൊറത്തോട്ടക്കെ പോയോ എന്തേലും ഫംഗഷനൊക്കെ അ
ആ ഞങ്ങക്കര് ഫംഗഷൻ ഉണ്ടായിരുന്നു ഞായരു തിങ്കളൊക്കെ ഫങ്ക്ഷനാ ശനിയാഴ്ച്ച തുടങ്ങിയ ഫങ്ക്ഷന ശനി ഞായർ തിങ്കള് ഇന്നാണ് ഫ്രീ ആയത്
ആണോ എന്തായിരുന്നു ആ ഫുഡ് ഫുഡൊക്കെ എന്തായിരുന്നു കഴിക്കാള്ളത് കഴിച്ചേയ്
ആ
പിന്നെ കല്യാണൊക്കെ എങ്ങനെ ഇണ്ടായിട്ടും പോയിട്ട് എല്ലാരിം കണ്ടോ